ഓ
കേക്കുന്നുണ്ടോ ആഹ് കേക്കാം പറഞ്ഞു കഴിച്ചോ ചോറൊക്കെയുണ്ടോ
കഴിച്ചു കഴിച്ചു നേരത്തെ കഴിച്ചു
ന്നായിരുന്നു കറിയൊക്കെ
എന്ത് വ സാമ്പാറുണ്ടാക്കി പിന്നെന്താ എന്തുവാ കൂണ് കൂണ് കൂണ് തോരൻ കൂണില്ലേ കൂണ് ആഹ് കൂണ് തോരനും സാമ്പാറ് ഫുഡൊക്കെ കഴിച്ചൂ അങ്ങനെ ഇരിക്കുന്നു ഇന്ന് പിന്നെ ലീവലേ ഇന്ന് പെരുന്നാളായിട്ട് ലീവാണ്
ആഹ്
കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് പിന്നെന്താ അവിടത്തെ വിശേഷൊക്കെ
പെരുന്നാളായിട്ട് ഞങ്ങക്ക് നല്ല വിശേഷം ഞങ്ങൾക്ക് പെരുന്നാളിന്റേതായ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇണ്ടായി പിന്നെ മഴയാണ് അവിടെ മഴ ഇ
ഇങ്ങോട്ട് മഴയില്ല ഇവിടെ നല്ല വെയിലാ മഴക്കാറിങ്ങനെ മൂടുന്നുണ്ട് ത് നല്ല വെയിലാണ് പൊർത്തോട്ടൊന്നും പോകാൻ പ റ്റുന്നില്ലാ പെട്രോളിനൊക്കെ വില കൂടി ആഹ് ഉം എന്താ പറയാ വണ്ടീല് പെട്രോള് അടിക്കാൻ പറ്റാത്ത അവസ്ഥയി ക്കേയി തൊടങ്ങി
അതെ അതെ നമുക്ക് പെട്രോളായിട്ടും ഗ്യാസായിട്ടും ഓരോ സൈഡിന്ന് പണി വന്നോണ്ടിരിക്കുവ
അതെ സാധനങ്ങൾക്കൊക്കെ ആയിട്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ അതിന് എന്താ പറയാ ഒരു വീട്ടില് ഒരു വണ്ടിയല്ലല്ലോ ഉള്ളേ?
കര്തി കൂട്ടി പറഞ് കഴിഞ്ഞാൽ ഇപ്പോ ആ നിങ്ങള് ജീവിക്കണ്ടാന്നാണ് പൊത് തെഅങ്ങ് ഉദ്ദേശിച്ച് വച്ചേക്ക
സത്യം അല്ലെങ്കില് അതെന്നെല്ലാടാ ഒരു വീട്ടിലിപ്പൊ പണ്ടൊക്കെന്ന് പറഞ്ഞ ഒരു വീട്ടില് ഒരു വണ്ടിണ്ടായിരുന്നുള്ളല്ലാരും കൂടെ ഒന്നിച്ചായിരുന്നു പുറത്തു പോവലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പ അങ്ങനെയല്ലല്ലോ ഒരു വീട്ടില് ഒരാൾക്ക് ഒരു വണ്ടിന്ന് വെച്ച് അങ്ങനെയല്ലേ അപ്പൊ ഒരു സലത്തേക്ക് പോകണ്ടവരാണെങ്കില്
ആഹ് അഹ് ഒരു ഒരാൾക്കൊരു വണ്ടിയും ആ വ ണ്ടീം കൊണ്ട് പല പല പല പല സമ ട്ടിലിരിക്കാൻ സമയില്ലാത ഓട്ടവും
അതെ അല്ല ഒരു ഒരു ഒരു സ്ഥലത്തേക്ക് പോവണ്ടവരാണ് ഒരു വീട്ടിലിള്ള മൂന്ന് പേരെങ്കിലു അവര് മൂന്ന് വണ്ടി എടുത്തിട്ടാ പോവ.
ആഹ് അതൊക്കെ എല്ലായിടത്തുവ ഇവിടെ ഇവിടെക്കെ എല്ലാടത്തു ഇതൊക്കെ തന്നെ കണ്ടുവരുന്നു. അവരവർ ക്ക് വേറൊരു സലത്ത് പോകാനുണ്ട് ആ വഴി പോ വേറെ വഴി പൊക്കോണം നിങ്ങള് വന്നോ
നിങ്ങള് വന്നോ മ്മ് അപ്പ അത് അതുകൊണ്ട് ഒന്നിച്ച് പോകാൻ പറ്റ ഇല്ല പക്ഷെ പണ്ടങ്ങനെ അല്ലയിരുന്നു ഇപ്പൊ വണ്ടിയൊക്കെ ഉള്ളോണ്ടൊന്നും അധികം ആരും ബസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നവരില്ല എല്ലാരും ഈ സ്വന്തം വണ്ടി എടുത്ത് പോകുന്നവരും ക്കെ തന്നെയല്ലേ ഒള്ളൂ
മ്മ് ആ പിന്നെ കൊറോ ക്ക വന്നപ്പം ഇങ്ങനെ മു പി യാത്ര ചെയ്യാൻ പാടും
മ്മ്
അസുഖങ്ങളും ബസ്സ് ഒത്തിരി ആഹ്
പാ പാടില്ലാന്ന് പറഞ്ഞോണ്ടാണ് എല്ലാരും തന്നെ എന്താക്കിയ സ്വന്തം സ്വന്തം വണ്ടികളക്ക വാങ്ങി സെക്കനാന്റാണെങ്കിലോരോ വണ്ടികളൊക്ക വാങ്ങി അങ്ങനൊരു വീട്ടില് ആ വണ്ടികളുടെ എണ്ണം കൂ ഇതൊക്ക അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ അതിപ്പ എല്ലാത്തി ന് മേലെ അതൊരു ബുദ്ധിമുട്ടായിട്ടു മാറിയിരിക്കുന്നു
അതെ
അങ്ങനെക്ക പോകുന്നു
കാലാവ് കാലാവസ്ഥ ഇവിടെ പെട്ടന്ന് മാറിയതോന്ന് ഉണ്ട് പെട്ടന്ന് എല്ലാർക്കും ജലദോഷോ ക്കെ ആയി തുടങ്ങി
ആഹ് അല്ലേലും ഒരു വല്ലാത്ത കാലാവസ്ഥ ഇനിയൊക്കെ ഇങ്ങോട്ടൊക്കെ എപ്പഴാണാവോ മഴേക്കെ കിട്ടുവൊന്നൊന്നും ഒന്നും അറിയില്ല മൊത്തത്തില് മൂടിക്കെട്ടിയാകെ ഒരു അന്തരീക്ഷം പ്രശ്നമായിട്ടൊക്ക നിക്കുന്നു ഹ് മ്മ് അവിടേയിവിടേം
ജലദോഷം വന്നത് ഇപ്പൊ വല്യ ഒരു
ഉം എ മഴക്കാലം ആണെങ്കി പറയേം വേണ്ട കേട്ടോ ഇനിയിപ്പോ വേനണ്ട അസുഖങ്ങളും മഴേന്റെ അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഇ ഓര ഓരോ അസുഖങ്ങൾ ഇനിയിപ്പ വരും വന്നൊണ്ട ഇരിക്കും ഇനി
പിന്നെ കേക്കുന്നുണ്ടോ
ഞാ ഉണ്ടുണ്ട് മ മക്കളൊക്കെ എന്തേ
മക്കള് ഏ ചോറൊക്കെ കൊടുത്ത് എല്ലാത്തിനെയും ഇരുത്തിയേക്കുന്നു അവരിനിയിപ്പം വൈകുന്നേരം ഒരു മൂന്നാല് മണിയൊക്കെ ആവുമ്പോ ഇച്ചിരി കാപ്പി ചായ എന്തായാലും വെച്ച കൊടുക്കണ്ട കാര്യമോ
ഉം ഹും
അവിടെയോ അ ഇറ്റ മക്കളൊക്കെ
ഇതല്ലാ ഇന്ന് ലീവല്ലേ അപ്പൊ ഓരോരോ പരിപാടിയായിട്ട് ടടി വിന്റെ മുന്നിലൊക്കെ ഇരിക്കുന്നു ഉ പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തു പോയിട്ട് വന്നവരും ഒക്കെ അങ്ങനെ പോകുന്നു ഇടെയുണ്ട് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എങ്ങനെ വണ്ടി എടുത്ത് പോകൂന്നെന്നും അറിയില്ല ഉം ടൗണില ഒന്ന് പോണം ആ ആ വണ്ടി ഓടിക്കും വൈകുന്നേരം ഒന്ന് ടൗണിൽ പോണം ഉം അ വിചാരിക്കും നിന്ന് കട എന്റെ അവധിയായിരിക്കും മൊത്തത്തിലെ കടകളൊക്കെ കൊണ്ടോന്നുന്ന് അറിയും ഇനി വൈലേരാവല കടകൾ തുറക്കുമ്പോഴൊക്കെ
ഇന്ന് ചെലപ്പം
അതെ പൊതുവെ അവധിയല്ലേ ഉ ഇല്ലല്ല പിന്നെ
കറി എന്നായിരുന്നു
ആ സാ സാമ്പാർ സാമ്പാർ സാമ്പാർ
വേറെ മാത്രം മതിയായിരുന്നോ
ആ ഇല്ല ഞാൻ കൂണുപ്പേരി ഇണ്ടാക്കി
ആ ആ ഓ ശരി ശരി ശ
ഉം
ഞങ്ങള് പിന്നെ രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു
ഉം
അപ്പൊ പുട്ടിന് ഞാന് വറുത്തരച്ച ഉരുളക്കിഴങ്ങ് ചാറു വച്ചു.
ഉം
പിന്നെ അതിന്റെ കറിയുണ്ടായിരുന്നു. അത് കൂട്ടി ചോറും ആ പിന്നെ ഇച്ചിരി ആ ഇത് ചെറുപയർ തോരനും വെച്ചു. പ്പടം പൊരിച്ചു അച്ചാറുമുണ്ട് അപ്പം ഇറച്ചി കിട്ടീന്ന് പള്ളിന്നൊക്കെ
ഉം ഉം ഉം
അതുകൊണ്ടാ അവരെ
അതപ്പോ അവിടെ എങ്ങനെയാ വൈകുന്നേരം ആണോ ഉച്ചക്കാണോ അങ്ങനെ നമുക്ക് എന്താ പെരുന്നാളിന്റെ ഇത് വരുന്നേ?
അതിപ്പോ മഴയും ഒക്കെ ആയതോണ്ട് കാലാവസ്ഥ ഒക്കെ ആയതോണ്ടേ ഉച്ച കഴിയും ഇന്നിപ്പോ.
ഓ നല്ല മഴേന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ.
ആഹ് മഴ മഴ മഴ മഴ നല്ല മഴ ഇണ്ടിന്ന്.
ഓഹ്
നല്ല മഴയാ.
ദൈവമേ ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് മഴയേ ഇല്ല എപ്പോഴാണാവോ ഒരു മഴ കി
ഞങ്ങക്കൊരു ഒരാഴ്ച രണ്ടാഴ്ചയായി മഴ ഇങ്ങനെ ഇപ്പം പെയ്യാൻ തൊടങ്ങീട്ട്.
ആണോ? ഉം ഇവിടെ നല്ല വെയിലും നല്ല ചൂടും രണ്ടു ദിവസായിട്ട് മൂടിക്കെട്ടിയൊക്കെ നിക്കുന്നു പക്ഷെ ഇതുവരെ ഒന്നും താഴേക്ക് വന്നില്ല
ഉം വൈകുന്നേരത്തെ ചായക്കടയിൽ
ഉം ചായക്ക് എന്തേലും ആക്കണം എന്തേലും ബേക്കറി വാങ്ങാൻ പറയണം ഉം അല്ലാണ്ട് ഒന്നും ആക്കി ഇല്ല ഓ പ്പ ചൂട് കാരണം ഭയങ്കര ഇഷ ചെയ്യണേന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടല്ലേ നമ്മക്കൊരു തളുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിലാണ് എന്തെങ്കിലുക്കെ ഒന്ന് ചെയ്ത്
മൂത്തയാൾ എന്ത് ചെയ്യുന്നു
അ ആ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു....
അ റിസൾട്ട്‌ വന്നു കുഞ്ഞിത് പത്തിലും അല്ലേ
ആ അതേയതേ ഇനി അടുത്ത എക്സാം എന്താ എന്താ പറയാ അടുത്ത കോഴ്സായി അതായി അങ്ങനെ അയിന്റെ കാര്യങ്ങള് അങ്ങനെ അങ്ങനെ.... ഒക്കെ പോണം നോക്കുന്നു.... ഉ....
എന്നതാ വിഷയം നോക്കുന്നയാൾ....
അത് ഇനിയിപ്പോ! എന്തെങ്കിലുംബികോമിന് വിടാന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ റിസൾട്ട് വന്നല്ലേ ഉള്ളൂ ഇനി അടുത്ത സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കണം എന്നിട്ട് അടുത്ത ഏ എവിടെയാ ന്ന് വെച്ചാ കൊണ്ട് ചേർക്കണം അവളുടേതായിട്ട്, കാര്യങ്ങളൊക്കെ അവര് നോക്കട്ടെ നമുക്ക് ഒരു പത്ത് പതിനെട്ട് ദിവസ വരെയൊക്കെ പഠിപ്പിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് നോക്കട്ടെ എന്ന് വിചാരിച്ചൊണ്ടിരിക്കുന്നു. ഉം തക മഴ നല്ല തകർ... അ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അവിടെ വെള്ളക്കെ പൊങ്ങോ
വെള്ളം മിക്കവാറും ഒത്താ പൊങ്ങുന്ന ലക്ഷണം ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജൂൺ, ജൂലൈ മാസം ആകുമ്പോത്തേനും ഇപ്പോഴേ ഇ അല്ലേ ഇതുപോലെ മഴാ....
ഉം അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ. ജൂണില് ഒരു പത്ത് മണി അടിപ്പിച്ചങ് പെയ്യുമ്പം ഇതും കൂടെ കൂട്ടിയാകുമ്പോത്തേക്ക്‌ ചെലപ്പം നല്ല പ്രശ്നമാവ് ലക്ഷണമുണ്ട് മിക്കവാറും രണ്ട് ഇതിന് മൂന്ന് വർഷം മുമ്പ് ഭയങ്കര വെള്ളപ്പൊക്കവും പ്രളയവും.... ഭയങ്കര പ്രശ്നങ്ങള് ഒക്കെ ആയിരുന്നു....
ഉം.... ഉം തേന്ന് ഇങ്ങനെ മഴ തുടങ്ങിയാ....
ഉം
ഓല് ഏരിയ തിരിച്ചാണോ പെയ്യുന്നത്. താഴേക്കൊക്കെ നല്ല മഴയുണ്ട് പക്ഷെ മേലേക്കൊന്നും നല്ല മഴ ഭാഗങ്ങളിലേക്കൊന്നും മഴ പെയ്തിട്ടേ ഇല്ല... താഴെ ഭാഗത്തൊക്കെ നല്ല മഴയ ഉം കാര്യങ്ങളൊക്കെ അത് പറ പെയ്തു കേട്ട നമുക്കൊന്നും ഒരൊറ്റ മഴ പോലും കിട്ട.... കിട്ടിയില്ലേ അയ്യോ.... ന്ന് ഒരു രക്ഷയില്ല.... വല്ലാത്ത ക്ഷീണം അങ്ങന പറഞ്ഞ ചൂട് അമ്മാതിരി ചൂടാ ചൂടിന്റെ ഭയങ്കര ക്ഷീണം അല്ലെങ്കിലേ നമുക്ക് മാർച്ച് ഏപ്രിൽ യാലും ഇവിടെ നിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാ ഒരു മഴയും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ പറയാൻ പറ്റൂല
ആ
ഉം ഓ മ് പിന്നെ
വേറെന്നാണ്ട് വിശേഷംമൊക്കെ
വേറെ വിശേഷന്നൂല്യ ഇനിയിപ്പ വൈകുന്നേരായി എന്തേലുഒക്കെ ഏ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിവെക്കണം പിന്നെ നാളത്തേക്കുള്ള പോകാനുള്ള പരിപാടികളൊക്കെ നോക്കണം ക്കണം അങ്ങനെ ന്ത ആയിക്കോട്ടെ ഓക്കെ
ആ